ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക
എന്തെടുക്കുവാ
ഞാനെ ഞാന് മോനെ ഉറക്കിക്കിടത്തീട്ടിവിടെ ഇരിക്കുവായിരുന്നേ കറക്റ്റ് കോള് വന്നിട്ട് ഞാൻ ഹെലോന്ന് പറഞ്ഞപ്പം ആള് പയ്യെ തലപൊക്കി എന്നെ നോക്കിക്കിടന്ന് ചിരി ആഹ് അവൻ വിചാരിച്ചു ഞാൻ അവന്റെടു ഹലോ പറഞ്ഞേ
അതെ ലെ
ആഹ് ഇന്നലെ തൊട്ട് പയ്യെ എഴുന്നേറ്റി രിക്കുന്നുണ്ടെ ഓ വെള്ളം വെക്കണോ ആഹ് ഇന്നലെ തൊട്ട് പയ്യേ എഴുന്നേറ്റൊക്കെ ഇരിക്കുന്നുണ്ട് എവിടെ കുഞ്ഞെവിടെ
കുഞ്ഞിതാ എൻ്റെ കയ്യിൽ ഒച്ച കേക്കുന്നില്ലേ ഇണ്ട് ഞാന് തുണി വാഷ് ചെയ്യാൻ വേണ്ടിട്ടിട്ട്ണ്ട് അന്നേരം അവനെ കൊണ്ടന്നു ഞാൻ നടക്കുവാ അവൻ രാത്രി ആകെ പത്ത് മിനിട്ട് ഉറങ്ങീട്ടുള്ളു
ആ റേഞ്ച് കൊറവ്ണ്ട്. ഇപ്പൊ കേ ക്കുന്നുണ്ടോ
ആഹ് ഇപ്പ കേക്കാ
അത് ഞാനാ പുറക് ആഹ് മെഷീന്റെ അങ്ങോട്ടേക്ക് പോയപ്പോ അവിടെ റേഞ്ച് കുറവാന്ന് എനിക്ക് തോന്നുന്നു
ഓഹ് ഇന്നലത്തെ പോലെ ജാതിത്തോട്ടത്തിലല്ലും പോയി നിക്ക്
ഹ ഹ ഹ
എവിടെയാ വല്യമ്മ എവിടെ അവരെവിടെ വല്യമ്മ എവിടെ അവിടെ ഉണ്ട്
ആ ഉണ്ടുണ്ട്
ഉം ചായകുടിയെല്ലാം കഴിഞ്ഞ്
ആ ചായ കുടി നേരത്തെ കഴിഞ്ഞു മോനെ സ്കൂളിൽ കയറ്റി ബസ്സ് കറി കയറ്റി വിട്ടപാടെ ഒമ്പതരയായി അപ്പൊ രാവിലെ ദോശ ഉണ്ടാക്കി കടലക്കറി ഉണ്ടായിരുന്നു അപ്പൊ ആ ചെറുത് ക കടത്തി അതും കഴിച്ച് ഞാൻ കഴിച്ച എണീട്ട് തുണി മെഷിനിലേയ്ക്ക് ഇട്ടപ്പോഴേക്കും അവനണീറ്റ് പോന്ന്
ആ ഇവനി നിന്ന് രണ്ടു ദിവസം കൊണ്ട്ത്ര ഉറക്കൊന്നും അത്ര ശരിയല്ല ആങ്ങട്ടെ ആ ഉറക്കിക്കൊണ്ട് കിടത്തും അതിന്റെ പുറകെ എണീക്കും പല്ല് വന്നോ
ഇല്ല ഇല്ല
പല്ല് വന്നില്ല
ഇല്ല ഇതുവരെ വന്നിട്ടില്ല
ഓ കാ ഇല്ല ഇവനെ ആയില്ല ആറു മാസം ആവും അല്ല ആറു മാസല്ല ഡോക്ടറെ കാണിക്ക ചങ്ങിട്ട് കൊണ്ടുപോയിട്ട്
ഇല്ല ഒന്നര വയസ് വരെ കൊഴപ്പില്ലല്ലോ
ആഹ
ഒരു വയസ് ആവുന്നല്ലേയുള്ളു അഹ് ഒന്നര വയസ് വരെ ഒന്നും കൊഴപ്പമില്ലെന്ന പറഞ്ഞേ
കുഴപ്പില്ലക്ക അറിയത്തില്ല ഞാൻ ചോദിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടേണ്ട പല്ല് പറഞ്ഞ നേരത്തെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര കരച്ചിലായിരിക്കും നല്ല നട്ടിട്ടുണ്ട് മൂത്ത മോന്
പക്ഷെ അങ്ങനത്തെരു ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല ട്ടോ
മുത്തമോനോ
മൂത്തതിന് പത്താമത്തെ മാസയപ്പോ മൂന്ന് പല്ല് ഉണ്ടായിരുന്നു
ആണോ അപ്പൊ അവന്
അന്നേരം പിന്നെ നമ്മള അങ്ങനെ ശ്രദ്ധിച്ച ഇരില്ലോ നമുക്ക് വലിയ അറിവില്ലായിരുന്നല്ലോ
തന്നെ ആഹ
ഇപ്പല്ല നമ്മള് കൂടുതൽ
ആനമ്മള് ഈ മറ്റേ യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കയറാൻ തുടങ്ങിയ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്റെ എന്റെ ഡെലിവറി ഡെലിവറി ടൈമിലൊക്കെ എന്റെ അമ്മ പറയുവായിരുന്നു ചരിഞ്ഞേ കിടക്കാവൂ ചരിഞ്ഞേ കിടക്കാവൂ അതെ ഏത ഇടത്ത് വശത്തോ വലതു വശത്തോ ഏതാ ചരിഞ്ഞു വേണം കിടക്കാൻ ആഹ് എങ്കിലേ നല്ല അ രീതിക്ക് കുഞ്ഞിനെ അത് നല്ലതാണ് മറ്റ മറച്ചന്ന് എന്നിട്ട് ഞാൻ എന്റെ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് അങ്ങനെയാ പൊതുവെ പറയാറ് ഞാൻ പറ വീട്ടിൽന്നല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഉറങ്ങിന്നാൽ പിന്നെ ശ പറയണ അമ്മ പറയണപോലെ അങ്ങ് ചെയ്യേ വേറെ കുഴപ്പൊന്നല്ല സൈഡ് ചെരി ഇരിങ്ങിടക്ക് നല്ലതാ കഴിക്കണ ആഹാരം തിരിച് തെവിട്ടി വരത്തൊന്നില്ല ഗ്യാസിന്റെ പ്രശ്നം ഒഴിവായി കിട്ടന്ന് പറഞ്ഞു
അതെല്ലേ ആഹ
ആഹ എന്നിട്ട് ഞാൻ എന്നിട്ട് എനിക്ക് ഒരു സമാധാനംല്ലാതാണ്ട് ഞാാന് എന്നിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കയറി നോക്കി അപ്പോഴ എല്ലാരും പറയും ഇങ്ങനെ ഞാൻ പറയുമല്ലോ കിടക്കുന്നടുത്ത് എണീയിട്ടിരുന്നിട്ട് പിന്നെ അപ്പറ്ത്തോട്ട് ചരിഞ് കിടക്കാ ഉണക്കെ ആഹ് എനിക്ക വെല്ലാം പല്ലു തോട്ട് എനിക്ക് സത്യം പറഞ്ഞ ഞാ ഡെലിവറിടൈമില് എനിക്ക് ഇതുപോലൊ ഒരു പ്രശ്നം നില്ലേ ലേല്ല എനിക്കേനും നടക്കാനൊക്ക നല്ല ബുദ്ധിമുട്ടായിരുന്നു ആഹ്
നോർമലായിരുന്നോ
നോർമൽ എനെയ് രുന്ന
അതെല്ലേ ആഹ്
നോർമലെന്നെണ് എന്നിട്ട് ഞാൻ എന്നിട്ട് യൂട്യൂബിലെല്ലാം കേറി നോക്കിയേ നോക്ക്യയ പ്പെ ത്തേക്കും അപ്പെ ഡോക്ടർ പറ്ഞ്ഞ് അതൊന്നും കൊഴപ്പല്ല എന്റെട്ത്തമ്മ നീ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും ഉരുണ്ടിങ്ങനെ സാധാരണ പോലെ കളിച്ച്ങ്ങനെ കുഞ്ഞിന്റെ കഴുത്തില് ചുറ്റും മറ്റ മറ്ച്ച എന്നൊക്കെ ഇത് ഈ ആ അപ്പോഴും ഞാൻ എന്നിട്ട് കേറി യൂട്യൂബിലെല്ലാം നോക്കിയപ്പോഴത്തേക്കും ഡോക്ടറ അങ്ങനൊന്നും ചുറ്റത്തൊന്നുല്ല ഞാ കൊറേ സെർച്ച് ചെയ്ത് അപ്പൊയി ഒരാള ഒര് എല്ലാരും ഒരേ കാര്യം തന്നെ പറയണന്നില്ലല്ലോ അപ്പഴേ എല്ലാരും പറയൊ ഇങ്ങനെ ഒന്നും ചുറ്റത്തില്ല ഈഈ പൊക്ക കൊടി വലുതാണെങ്കി അയ്ന് നീളം കൂടുതലാണെങ്കി പിന്നെ കുഞ്ഞു നന്നായിട്ട് ചവിട്ടി തിന്നുന്നത് കൊണ്ട് പിന്നെ അം നോട്ടിക് ഫ്ലോയിഡിന്റെ അളവ് കൂടുതലായത്‌കൊണ്ട് ഇതൊക്കെ കൊണ്ട കുഞ്ഞിന്റെ കഴുത്തില് പൊക്കക്കുഴിച്ചിറ്റ്ന്നന്ന്
ആഹ് അതെ അതെ
ഞാൻ എങ്ങനെയ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക്ക്കല്ലാം പറല്ല കിടക്ക് കമങ്ങി അടക്കത്തില്ല നിള്
ആ ഞാനും അങ്ങനെ തന്നെയായിരുന്നു
ആ എന്നിട്ട് എന്റെ അനിയത്തി വന്നിട്ട് അവളും അമ്മയെപ്പോലെ എടിീ അങ്ങനെ കിടക്ക ഇങ്ങനെ കിടക്കല് അങ്ങനെ തിരിങ്ങട ഇങ്ങനെ തിരിഞ്ഞടാ നിന്റെറ അടുത്ത് അങ്ങനെ കിടക്കരുത്തത്ന്നല്ലേ പറഞ്ഞത് മറ്റേ വസന്നെ കോരി ചിന്തയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയും
അതല്ലെ ഞാൻ പിന്നെ രണ്ടാമത്തെ ആായിുന്ന അപ്പം ഇഷ്ടംപോലെ പണിയ ഉണ്ടായിരുന്നു മൂത്ത കൊച്ച് സ്കൂളിൽ പോകുന്നേും അപ്പ ആ വീട്ടിലെ പണിയും കാര്യങ്ങളും അവനെ വിടണം പിന്നെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നേ അപ്പൊ പിന്നെ ഛർദിക്കെ ആയപ്പോ അ അങ് നിർത്ത മേ പിന്നെ ഞാൻകി ക്കുമ്പോൾ എനക്ക്ഷ്ടുള്ളപ പോലെ കിടക്കുള്ളള് ചെരിഞ്ഞ് കിടക്കാ അങ്ങനെയൊന്നുമല്ല എന്നോട് ഹസ്ബൻഡ് പറയും ചെരിഞ്ഞഞ് കിടക്ക നേരെ കടക്കുമ്പോൾ എന്നോട് പറയും അപ്പുത്തെ ഇടത്തോട്ട് ചരിഞ്കിടക്ക് ചെരിഞ്ടക്കന്ന് പറയും ഉ അപ്പൊ ഞാൻ പറയും എനിക്ക് കഫർട്ട് ആവു ന്ന രീതിയിലല്ല എനിക്ക് കിടാൻ പറ്റയുള്ളൂ നിങ്ങള് പറയുന്ന പോലെ എക്ക് കിടാൻ പറ്റുമോ ചോദി ക്കും
അത് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആവണ്ടേ എന്നിട്ട് ഞാൻ ഞാൻ എന്നിട്ട് ഏഴാം മാസത്തെ എന്താ സ്കാനി ഇപ്പ ഡോക്ടർ പറഞ്ഞു അയ്യയോ ഏ ഇങ്ങനെ ഏ ഏഴാം മാസത്തെ എന്തോ സ്കാനിങ്പ്പ ഡോക്ടർപറഞ്ഞെ വേറെ കുഴപ്പങ്ങളൊന്നുമല്ല പൊക്കൾ കൊടി ചുറ്റിയിട്ടൊന്നുമല്ല പിന്നെ വേറെ അമ്മിയടി ക്ലോയിറെ െഅളവ്നോർമൽ തന്നെയാണ് വേറരു പ്രശ്ന ല്ല പക്ഷെ കുഞ്ഞിന് ഉള്ള ഇനെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കുറവാ അവിടെക്കെ ഉള്ളത് വയറ്റിലുള്ള കുറ മസിൽ തൊക്ക് കൊറച്ച് വീക്കാ അതുകൊണ്ട് പരമാവധി ഇങ്ങനെ എട ടതുവശം ചരിഞ്ഞു തന്നെ കെടക്കാൻ നോക്കുക അപ്പളേ ബ്ലഡ് സർക്കുലേഷൻ കൂടൂ മോളെ അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ കൊറച്ച് ദെവസൊക്കെ ഇങ്ങനെ പിന്നെ അങ്ങോട്ട് ശ്രദ്ധി ച്ചങ്ങനെ ഇടതു വശം തന്നെ ചെരിഞ്ഞ് കെടക്കാൻ നോക്കും പക്ഷെ എനിക്കെപ്പഴും ഇങ്ങനെ വലത്തെ വശത്തോട്ട് ചെരിഞ്ഞ്കെടക്കാനാ ആണേ ഇഷ്ടം ഈ ചൊമരിന്റെ അങ്ങോട്ട് തിരിഞ്ഞുകെടക്കാൻ വേലിക്കിപ്പറത്തോട്ടെങ്ങും വരത്തില്ലേ ആ ആ വേലി എനിക്ക് പറ്റത്തേ ഇല്ല ഞാൻ എപ്പഴും എനിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മുമ്പേ ഈ ചെറുതിലെ ഞാൻ ചെമരിലാ പോയി ഇടിച്ച് കെടക്കു അപ്പൊ എന്റെ അമ്മ പറയും ജെ സി വേദാ ചെന്ന് നടന്ന് ഇടി
എനിക്കും ഭിത്തിയോട് ചേർന്ന് കെടന്നാ അല്ല എനിക്കിപ്പഴാണെങ്കിലും അതെ ആ ഒറക്ക ആ ഒറക്കത്തിനൊരു പ്രത്യേകതയാ
ആ സത്യം ഞാൻ ചെറുതിലേ അങ്ങനെയാ ഇപ്പൊ എന്റെ അമ്മ എന്നെം അനിയത്തീനെം വെച്ചിട്ട് നമ്മളെ രണ്ടു ടേം നടുക്കാരിക്കും കെടക്കല് ആ പിൻ അല്ലെങ്കിൽ അ അതിന് മുമ്പ് ആ ഈ നമ്മള് രണ്ടുപേർടേം നടുക്ക് അനിയത്തിനെ വെച്ചിട്ടാ കെടക്കല് അപ്പൊ ഈ തണുപ്പൊക്കെ വരുമ്പഴേ അമ്മ അവളെയാ ചേർ തുടിക്കില്ല ഞാനീ ഒന്നി എനിക്കീ പൊതപ്പ് തന്നെയാ ആശ്രയം ഒന്ന് പങ്ങിയിട്ട് അപ്പൊ ഞാൻ കൂടുതലീ ച് ഭിത്തീടടുത്ത് ഒട്ടുവാ ശെരിക്ക് അങ്ങനെ എനിക്ക് എത്ര ഉറുമ്പിന്റെ കടി കിട്ടിട്ടൊണ്ട് അറിയാമോ പിറ്റേന്ന് രാ രാവിലെ എണീക്കുമ്പം കണ്ണില് ചുണ്ടിലൊക്കെ ഉറുമ്പ് കടിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഇങ്ങനെ വീർത്ത് വീർത്തു പൊങ്ങിയിരിക്കു ആ ആണ്ട് അമ്മ്മടടെ മുന്തുണ്ടേ ആ എണീറ്റ് കയ്യിലിരിക്കേ കയ്യില എടുത്ത വെച്ചേക്ക് അവന അവന്റെ അച്ഛനെ കണ്ടിട്ട് ഇങ്ങനെ ഇടന്ന് ഇങ്ങനെ കളിക്കുന്നതാണ് എടുക്കാൻ വേണ്ടിട്ട്
ആഹ് അച്ഛൻ വീട്ടിലിണ്ടോ ഒന്ന്
ആ ഉണ്ട് ഡ്രൈവ ഓട്ടോ ഓടിക്കുവണേ അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട് പോയിട്ട് വന്നതായിക്കോ അങ്ങനെ കണ്ടിട്ട് ഏ
കഴിക്കാൻ വന്നതാണോ
ഞാൻ കഴിക്കാൻ വാങ്ങിട്ട് വന്നത് എനിക്ക് വലിയ എനിക്ക് ഇങ്ങനെ ഉ ഉം ഡേറ്റ് ആയിട്ടാല്ലേ അപ്പൊ എനിക്ക് പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോഴും നല്ല ക്ഷീണമായിരുന്നു
അതെല്ലേ ആ ആഹ
അങ്ങനെ പിന്നെ കഴിക്ക മേടിച്ചിട്ട് വന്നു ഞാൻ എണീറ്റപ്പ തന്നെ നല്ല വൈകി
അതെല്ലേ ആഹ ആഹ വേറെ ആരു ഇല്ല നിങ്ങള്ൾ മാത്രേ ഉള്ള വീട്ടില്
ഇല്ല എല്ലാരും ഉണ്ട് എനക്ക് പശേ എനിക്ക് പറ്ററ്റത്തില്ല എനിക്ക് ഇപ്പ ഇങ്ങനെ ഡെലിവറിന്ന് കഴിഞ്ഞപ്പോ നല്ല ക്ഷീണം ഇങ്ങനെ ൊക്കെ അത് തന്നെ ഇപ്പഴ ഇപ്പഴേ ഒരു ര രണ്ട മൂന്ന് മാസം കൊണ്ട് എല്ലാം തെറ്റി തെറ്റിയാ വറല്ലേ ആഹ
ഈ മാസം ഇപ്പം ഈ സമയത്ത് എനിക്ക്താണ് ഭയങ്കര ബ്ലീഡിങ് എന്ന് വെച്ചൽ പറയേണ്ട
ആഹ
ഇപ്പൊ ടാബ്ലറ്റ് എടുക്ക
ഓ എനിക്ക് കഴിഞ്ഞ മാസംല്ല രണ്ട് ത രണ്ട തവണൊക്കെയ ഒരു മാസത്തില് രണ്ടു തവണയൊക്കെയ കഴിഞ്ഞ മാസം അതായത് ഞാൻ അതിശയിച്ചു പോയി ആ
ഇണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല
ആ എനിക്ക് എറെ അമ്മയൊക്കെ എന്നെ ഡ്രസ് വെച്ചിട്ട് രണ്ടാം മൂന്നാം മാസ രീ ആായി അപ്പൊ അമ്മ പറഞ്ഞരുന്നു അപ്പൊ അതിനന് മുമ്പേ പറയു എന്താ ഇങ്ങനെ ചെപ്പോ ഒരു വർഷം രണ്ട വർഷംമൊക്കെ എടുക്കും നോർമല ആ പ്രശ്നമൊന്നുമല്ലന്ന്
ആഹ എനിക്ക് പ്പൊ ഈ. ആ ഇപ്പൊ ഈ കഴിഞ്ഞ മാസാ എനിക്ക് ആദ്യയിട്ട് ആയത് ഒരു വർഷായിട്ട്.
ആഹ് ചേച്ചി ഞാനീ ഫുഡോന്ന് കഴിച്ച അല്ല വേണ്ട
ആഹ് ഫുഡ് കഴിച്ചോട.
ഇല്ല ഇല്ല ആയില്ല ആയില്ല. ആയില്ല എടുക്കണതള്ളു എടുക്കണതേ ള്ളു. ആഹ ഫുഡ്‌ ഈ ബിരിയാണി റൈസ് ച്ച കൊണ്ടുവന്നേ ഇപ്പൊ ഉച്ച ആവാനായില്ലേ അപ്പൊ ഇനി അത് കഴിച്ചോന്ന്. അപ്പോ രാവിലെ ആരും കഴിച്ചില്ല. പ്പനി ഉച്ചത്തൊക്കെതും രാവിലത്തതും ഒരുമിച്ചാകാന്ന് ആ ഇപ്പ മണിപ്പ ന്നെ
ആഹ് ഇപ്പ തന്നെ പന്ത്രണ്ട് മണി ആകാറായി തോന്നുന്നു ല്ലെ?
ആഹ അത്രയായി. ഏ ഉം അപ്പൊ അത്രയായല്ലോ?
പറമ്പിന്ന് മാങ്ങപ്പഴം കിട്ടി ഞാൻ ചുമ്മാ അലക്ക് കഴിഞ്ഞ ഇപ്പൊ ചുമ്മാ പറമ്പിക്കൂടെ ഇങ്ങനെ നടന്നു നോക്കിയപ്പോ മാങ്ങ കിട്ടി. അപ്പൊ അത് ഞാൻ എടുത്ത് പി അത് നാട്ട ട്ടും ചെറിയ മാങ്ങയും കൊണ്ടല്ലേ പ റ്റൊള്ളു. നല്ലതാ അതെലെ ഞാനിതുവരെ വലുതും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കി കീടനോട് ചേട്ടായി പറഞ്ഞു അത് വലുതും കൊണ്ട് വെച്ച രസംല്ലടിന്ന് പറഞ്ഞു
ഉം. ചെലവർക്ക് പറ്റത്തില്ല ചെലവർക്ക് സെറ്റാകും.
അതേലേ? ഞാൻ യൂട്യൂബിലൊക്കെ ങ്ങനെ കണ്ടിട്ടുണ്ട് വലുതും കൊണ്ട് വെക്കുന്നത്.
ആആ ഹ്. ചേച്ചി ആ ഞാൻ കഴിച്ചിട്ട് വിളിക്കാവേ ഇവിടെ ഇപ്പ വളെ ആക്ക്ണണ്ട്‌.
ആഹ ആഹ ശരി എടാ ബായ് ആഹ ശരി ശരി.